ഹലോ കേൾക്കുണ്ടോ
കേൾക്കാം
കേക്കുണ്ടോ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യണേ
എന്തൊക്ക ആലേ
നീ എന്താ ചെയ്യണേ
ഞാ അത് വെറുതെ ഇങ്ങനെ കടക്കേയിരുന്നു
നമുക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോ രാത്രി പൊറത്ത് പോയാലോ ബീച്ച്ക്ക്
നിക്കൂ
വിളിച്
അത് രാത്രിവല്ലേ ഇനി വീട്ടിന്ന് വിടും തോന്നുന്നില്ല
ചോദിച്ച്നേക്ക് ഒരു പത്തുമണിക്കെ ആകുമ്പത്തേ വീട്ടി കറിയ പോരെ അല്ലെങ്കിൽ ഒമ്പത് മണി
ഒമ്പത് മണിയോ ഞാനങ്ങനെ രാത്രി വീട്ടിന്ന് പുറത്തു പോവാറില്ല
അതെന്താ തീരെ വിടൂല വീട്ടന്ന്
ഇല്ല
അമ്മനോട് എന്തായാലും ഒന്ന് ചോയിച്ച് നോക്കാം നമുക്ക് ബീച്ചില് പോവാം പിന്നെ ഗുജറാത്തി സ്റ്റേറ്റില് പോവാം കൊറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ നല്ല ഫുഡ് കഴിക്കാം
എനിക്ക് താല്പര്യുണ്ട് വരാന് പക്ഷെ സമ്മക്കന്ന് തോന്നില്ല അത് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയപ്പോം നല്ല ലേറ്റ് ആയി പതിനൊന്ന് മണിയൊക്കെ ആ വീട്ടിൽ രാത്രി അത്രേത്ത ആയിൻ്റെ
എന്നിട്ട് പ്രശ്നയിനോ നേരം വൈകിയതുകൊണ്ട്
ഭയങ്കര പ്രശ്നായിരുന്നു
എന്നാ നമ്മക്ക് നാളെ പോയാലോ
നമുക്ക് രാവിലെ പോവാം രാവിലെ ഇന്നെ വിടും
രാവിലെയോ ബീച്ചിലേക്ക്
രാവി
എന്നാ നമുക്ക് ഒരു ഉച്ചക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് എവിടെലൊക്കെ കറങ്ങി നമുക്ക് സ്ട്രീറ്റില് പോവാ എന്നിട്ട് ഒരു ആറ് മണി ഒക്കെ ആവുമ്പത്തി ബീച്ചിലേക്ക് പോയിട്ട് പിന്നൊരു ഏഴ് മണി ഒക്കെ ആകുമ്പോത്തേക്ക് വീട്ടില് എത്തിയാ പോരെ
അത് കൊഴപ്പില്ല
എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം എന്താ കഴിക്ക നാളെ നമുക്ക് അഹല്യയേന വിളിക്കാം പിന്നെ അലീനനെന് വിളിക്കാം അതുല്യനെ ഒക്കെ വിളിക്കാം
ഓക്കെ എന്നിട്ട് എവിടെയൊക്കെ പോവും മ്മള്
നമുക്ക് ആദ്യം ഗുജറാത്തി സ്റ്റീറ്റില് പോവാ ആ അവിടുന്ന് എവിടെങ്കിലും കയറി എന്തെിലും ഫുഡ് ഒക്കെ കഴിക്കാം പിന്നെ നമുക്ക് ഫോ
ഞമുക്ക് ആ ഫോട്ടോ ആണ് മെയിന് നമുക്ക് ആ മറ്റേ ഗു ഡാമ് അതിൻ്റെ ഉള്ളിലൊക്കെ പോവാം
ആ ഓക്കേ അപ്പ അവിടെ പോം
പിന്നെ നമ്മൾ അന്ന് പോയപ്പം ഐസ്ക്രീം കഴിച്ചില്ലേ
ആ ബീച്ചിന്റെ അവിടെള്ള
നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാം
ഓക്കേ ഐസ്ക്രീമ് കഴിക്കാം. പിന്നെ നമ്മക്ക് ഇവടെ പോവാം സൈൻ ലബാനില് പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒക്കെ കഴിക്കാം. പിന്നെ അമ്മള് എത്ര ആൾക്കാരുണ്ടാവും? അഞ്ച് ആൾക്കാരില്ലേ?
അഞ്ചാൾക്കാര്
എന്തായാലുമുക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോത്തേക്ക് എറങ്ങാം. നല്ല ഫുഡ് എന്തായാലും കഴിക്കാം. രാത്രിത്തെ ഫുഡും കഴി
നമുക്ക് എങ്ങടുന്ന പാരഗന്നോ റഹ്മത്തിന്നോ എങ്ങാനും ബിരിയാണി
പാരഗണൂ റഹ്മത്തും എപ്പഴും കഴിക്ക്ന്നല്ലേ വേറെ എവ്ടേം പൂവാ
പിന്നെ വെറൈറ്റി എവ്ടേം പൂവാലെ
അവ്ടെ നമ്മൾ എപ്പഴും കയ്ക്ക്ന്നല്ലേ ഞാനെപ്പോ പോ എപ്പഴും കഴി പിന്നവ്ട്ന്ന് റഹ്മ ത്ത്ന്ന് ഒക്കെ പിന്നെ എപ്പഴും കഴിച്ച്ട്ട് ഇൻക്കത് വെല്യേ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ വേറെന്തെങ്കിലും ആക്കാം. മന്തി കഴിച്ചാലോ?
അവടെ ഏതോരു ഒര് പുതിയൊരു കടല്യേ പുതിയ ഏതോര് ആഹ് ബീച്ചിന്റെ അവടെല്ല ടൗണിലെവ യോ ഉണ്ട് അങ്ങനെ
പുതിയത് തൊടങ്ങീട്ട്ണ്ട്.
മ്
നമ്മക്ക് നെഹ്ദി മന്തിയിലോ അല്ലെങ്കില് അയിന്റെ അപ്പർത്ത്ള്ള വേറെ മന്തില്ലേ? അവിടേച്ച പോവാ സൂഫി മന്തി. അവടെയോ പോയിട്ട് കയിക്കാം. സൂഫീലെ മന്ത്യോക്കെ അടിപൊള്യ. അവ്ട്ത്തെ ഹണീന്റെ മന്ത്യോക്കെ നല്ല ടേസ്റ്റാ.
മ് എല്ലാരോടും എല്ലാരോടും വിള്ച്ച്ട്ട് പൈസ എട്ക്കാം പറഞ്ഞോണ്ട്
ഒരു വൺ കേ എട്ക്കലേ? ഒരായിരം. ആയി
പിന്നെ നമ്മക്ക് വേണങ്കില് എസ്സമ്മില് പോയിട്ടെന്തേലും ഷോപ്പിങ്ങെന്തേലൊക്കെ ചെയ്യാം.
ആ ഷോപ്പിങ് ഇൻക്ക് ഡ്രസ്സ് എട്ക്കാന്ണ്ടായിന്നു. അത് ന് നാളെ ടൈമ്ണ്ടവോ കല്യാണൊന്നുല്ല വെർതെ എട്ക്കാന്ന് വിചാരിച്ചിട്ടാ. കൊറേ ആയി ഡ്രസ്സൊക്കെട്ത്ത്ട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തേലും ഒര് ഡ്രെസ്സ് എട്ക്കാന്ന്. നമുക്ക് കോളേജിലേക്കൊക്കെ ഇടാൻ എന്തെങ്കിലും വേണല്ലോ. എന്തെങ്കിലൊക്കെ വാങ്ങിക്കാന്ന്ങ്ങനെ വിചാരിച്ചിണ്ണ്‌
എന്നാലും നോക്ക അതിലേ പോവുമ്പോ നല്ലതൊക്കെണ്ട് നല്ല കളക്ഷൻസ് ഉണ്ടെങ്കില് വേടിക്കാം
നിനക്ക് എന്താ വാങ്ങാന്ണ്ടോ
കേൾക്ക്ന്നില്ല
നിനക്കെന്തെങ്കിലും വാങ്ങാന്ണ്ടോ?
ആ എനിക്ക് കുറച്ച്േ മാലൊക്കെ വാങ്ങണം എന്നുണ്ട് മാലയും കർമ്മലൊക്കെ ങ്ങോട്ടെ അമ്മനോട് പൈസ ചഴിച്ചിട്ട് അമ്മ തരുമോ തരുയാണെങ്കിൽ വാങ്ങാം
എങ്ങനത്തെ കമ്മല്
മറ്റേ ആൻറ്റിറ്റാർനിസ്റ്റ് എട്ടില്ലേ മല്ി കമൽി
അറിയുന്നരിതുണ്ട് ഞാൻ അവിടുന്ന് കൂടുതല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങറ് ഒഴ ആകുമ്പോ വിലയും കുറവാണ് പിന്നെ നല്ല സാധനങ്ങൾ കിട്ടയും ചെയ്യും പിന്നെ അതങ്ങനെ കേടായി പോകുന്നുില്ല യസന് ഷോപ്പിന്റെ പേര് എനിക്ക് ഓർമ്മല്ല ഞോ കണ്ടാാലോ അറിയാം നമുക്ക് പോയി നോക്കണ്ടായിും പിന്നെ നല്ല അടിപൊളി
അഹല്ലിക്കല്ല എന്തൊക്കോ ഡ്രെസ്സൊക്കെ എടുക്കണോ ആരോ കല്യാണം ഇണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ
ആ നക്ക്ും ബാഗ് എടുക്കുന്നുന്ന് പറഞ്ഞു ബാഗ് പിന്നെ അവിടെ കുറേ കഥകളൊക്കെ ഇണ്ട് അവിടന്ന അവിടുന്നെങ്കിലക്ക വായക്കാട്ും ഇനിപ്പ എന്താ കോളേജിലേക്ക് ഇനി വരാം
കോളേജിലേക്ക് നീ നാളെ വരണം
കൊറെേ ദിവസം ലീവ്ല്ലേനു
ആ വയ്യേർന്ന് നല്ലപ്പനി
ഉ നാളെ എങ്ങനെ കോളേജിലേക്ക് വരാന് നാളെമ്മുക്ക് പൊറത്തണ്ട്േ നാളെ ലീവാ് ആക്കാം
ആ ശരിയല്ല ഏറ്റവും വെറുത്ത്
മറ്റന്നാള് പോവാ കുഴപ്പില്ല കുഴപ്പില്ല മറ്റതാള പോവാ ഞാന് പിന്നെ എനക്ക് എന്താ വയ്യായി ഉണ്ടോന്ന് വിളിച്ചു ചോദ
പ്പോ നാളെ നമ്മള് എല്ല ഒരൂട് ലീവ് ആക്കിയാല് നിസ് കംപ്ലൈയിൻറ് ആക്കോ
ആരെങ്കിലും കല്യാണ ഒക്കെ ഇണ്ട് പറരാ പിന്നെ നമുക്ക് പിക്ക് എടുക്കണ്ടേ ഫട്ട നടടുക്ക നാളല്ല മെയയിനിി നമ്മുക്ക് പിക്ക് എടുക്കണല്ലോ മെസ്സ് ചോദിച്ചാൽ എന്തെങ്കിലും കാരണം പറയാ മിസ്സ് ചോദിച്ചാലേ
ലോ കേൾക്ന്ന്ണ്ടോ
ഹലോ ഹലോ ഹലോ ആ കേക്ന്ന്ണ്ടോ കേക്ന്ന്ണ്ടോ?
കേൾക്കാം
ഓക്കെ നാളെ ന മ്മക്ക് എന്തെങ്കിലോക്കെ പർഞ് ട്ട് എന്തെങ്കിലൊക്കെ പർഞ്ട്ട് നാളെ പോവാണ്ടിരിക്കാം എന്ന്ട്ട് നമ്മക്ക് പോർത്ത് പോവാം
അതെ ഇനി നമ്മളെ എല്ലാരോടും ലീവാണ് ക്കാല് മിസ്സൊന്നും പറയില്ലായിരിക്ല്ലേ
എന്തെങ്കിലും ചോയ്ച്ചാല് ആര്തെങ്കിലും കല്ല്യാണണ്ടേയ്ര്ന്നു അപ്പ തിന് പോയിന്നൊക്കെ പറ്യാ. പിന്നെ വീട്ടില് എന്തായാലും പറയല്ലോ നമ്മള് പൊർത്ത് പോവാന്ന് ന്ന്ട്ടല്ലെർങ്ങൊള്ളൂ. അപ്പൊ പിന്നെ ആ പ്രശ്നണ്ടാവില്ലല്ലോ എന്തായാലും നമക്കങ്ങനെ ചെയ്തിട്ട് നോക്കാം. ഇതെർങ്ങാം പറ്റൊ ഉം നമക്കെന്താ ചെയ്യാം പറ്റുന്നന്ന് വെച്ചാ അതേ പോലെ അല്ല നാളെ പ്പം പൊർത്തോവുമ്പം നമ്മളെന്താ പ്പ ഡ്രസൊക്കെ ഇടാ.
ഡ്രസ്സ് നമക്കെല്ലാർക്കും ഷോർട്ട് കുർത്തടാ.
ആഹ് അത്ടാലേ.
വ എല്ലാർക്കുണ്ടല്ലോ
ഓക്കെപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ന്തായാലും ഓക്കെ പിന്നെ പക്യാഷ് ന്നത് മറക്കണ്ട അമ്മനോടെൻ ന്തായാലും ചോയ്ക്ക് പിന്നെ പറയേണ്ടി വിടാന് വിടോന്ന് നോക്കിട്ടിൻക്ക് മെസ്സേജ യക്കണം പിന്നെ ഇയ്യൊന്ന് അഹല്യനും അതുല്യനും വിളിച്ച് നോക്ക് ഞാൻ അലീനനെ വിളിച്ച് നോക്കാം.
ഓക്കെ
ഓക്കെ ന്നാ ഓക്കെ ഓക്കെ ബായ്